കേൾക്കാല്ല്യെ ആ എ. എന്തൊക്കെ വിശേഷം കൊറെയായൊല്ലോ വിളിച്ചിട്ട്
ഉം നല്ല വിശേഷങ്ങള് അങ്ങനെ പോകുന്നു
ആ ആ അ സുഖാണ് ങ്ങനെ പോണു എന്താ മക്കളൊക്കെ സ്കൂളിട്ട് വന്നോ
ഇല്ലല്ല വരാന ആവുന്നേള്ളൂ അ ആ
രണ്ടാളും രണ്ടാളും ഒരു ക്ലാസ്സിലെന്നല്ലേ
അല്ല അല്ല ഒരാള് ഒന്നിലും മറ്റാള് എൽ കെ ജി
ആ അതെ അതെ അതെ
ആ ആ പിന്നെ എന്തൊക്കെയാ മഴക്കെണ്ടോ അവിടക്ക്
ഓ രണ്ടു മൂന്ന് ദിവസായിട്ട് തീരെ മഴയില്ല ആ നല്ല വെയില അവിടെന്താ അവസ്ഥ
ഇവിടെ ഇന്നലെ വരൊക്കെ ഉണ്ടായി രുന്നു ഇന്നിപ്പോം മഴയൊന്നും കാണാില്ലേ അത്യാവശ്യം കുറച്ച് വെളിച്മൊക്കെ ഉണ്ട് വെയിലൊക്കെ ഉണ്ട്
ആ അപ്പൊ വേനൽക്കാലം പോലെ നല്ല വെയിലാ
ആഹ് ആ് ഇന്നാന ഇപ്പ നല്ല നല്ല ചൂടുണ്ട്
ആഹ നല്ല ചൂടുണ്ടോ അതന്നെ മക്കള് വരുമ്പോതിന് എന്തെങ്കിലും കാ ഭക്ഷണൊക്കെ ഉണ്ടാക്കിയോ
ഇല്ലില്ല രാവിലെ വെച്ചതെ ആഹ് അവര് ചോറ് കഴിക്കേ അവിടെ എങ്ങനെ പലഹാരം വേണോ
ആഹ് ഇവിടെ ചോറ് കഴിക്കൂല ചോറ് സ്കൂൾക്ക കൊണ്ട പിന്നെ വന്ന് കഴിക്കൂല
അയി ശരി
അപ്പൊ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കോ
ആഹ് ആഹ് അ ശരി ആള് ഹസ്ബന്റ് പോയോ എന്താ വർക്ക്‌ എന്തായിരുന്നു അവൾക്ക്
ആ അവള് പുറത്താണ് ഗൾഫിലാണ്
അതെ അതെ അതെ
ആ ആ ആ വർക്ക് ഇന്ന വർക്ക് ഇണ്ടായിരുന്നല്ലേ
ആ ഊവ് പോയിട്ടുണ്ടന്ന
അതെ നേരത്തെ വന്നോ
ആഹ ഇല്ല ചിലപ്പം മാത്രം ചെില ടൈമില് ലൈറ്റ് വഴിക്കും അപ്പം പിന്നെ അവിടെ വീട്ടില് അമ്മള്ളപ്പ അമ്മ നോക്കിക്കോളും
ആ ആ ആ ഇപ്പൊ പുൊറത്താണോ വർക്കിലാണോ
അല്ല കഴിഞ്ഞു കഴിഞ്ഞു
ഇത കഴിഞ്ഞല്ലേ ആ ആ ശരി വേറെന്തൊക്കെയ
കുട്ടികളൊക്കെ ണ്ട് കുട്ടിയടൊപ്പ എത്രല്ല പഠിക്കണ
ആഹ മോള് പ്ലസ് കഴിഞ്ഞ്
ആഹ
ഒരാളെ ഉള്ളൂ
ആഹ ഒരാളെ ഉള്ളു
അത് ശരി ആ ആഹ ഇനിയിപ്പോ ഡിഗ്രിക്ക് ചേരുന്നുണ്ടാവലല്ലേ ഇപ്പൊ നിങ്ങൾ രണ്ടു പേര് മാത്രമാണള്ളൂ വേ അത് ശരി ആഹ പിന്നെ എന്തൊക്കെയാ എന്താണ്
ഇപ്പൊ ഞാൻ എൻറെ വീട്ടിലാണ് ആരെ
അതെയോ അത്ശരി അപ്പൊ ആ ക്ലാസ്സ് തുടങ്ങി
ആഹ് ആഹ അഡ്മിഷൻ കാര്ക്കെ നടക്കണല്ലോള്ളു.
ശരി, അവിടെ ആരൊക്കെ ഉണ്ട് വീട്ടില്
അവിടെ ഉപ്പമ്മൊക്കെ ഇല്ലപ്പൊ ആ ഞങ്ങളെന്നെ ഉള്ളൂ. ക്കെ പ്പമ്മയെക്കെ മരണ പ്പെട്ട ക്ണ്. ഇല്ല ഇല്ല ഇവിടെ എന്റെ വീട്ടിലെല്ലാരും ഉണ്ട്. പ്പമ്മയും അനിയത്തിയും എല്ലാരുംണ്ട്. അവിടെ ഹസ്ബന്റിന്റെ വീട്ടില് അവിടെ ആരുല്ല.
അവിടെ ആരുല്ലല്ലേ? ആൾക്കെന്താ പണി വർക്കെന്തായിരുന്നു.
ആ ഡ്രൈവർന്നെ ഡ്രൈവർ
ഡ്രൈവറല്ലെ എവിടെയ വരുന്ന പൊർത്തല്.
ആ പൊറത്ത് അബുദാബിയില്
അബുദാബില്ലല്ലേ അയ് ശരി ആഹ പിന്നെ എന്തൊക്കെയാന്നിട്ട് ഇന്നന്താ ന്നിട്ട് എന്തോ സ്പെഷ്യൽ ഉണ്ടായിന എന്ത ന്ന് സ്പെഷ്യൽ എന്തായിരുന്നേ ചേയ്ക്കാ.
ആഹ് ഇന്ന് അങ്ങനെ ഒന്ന്ല്ല ഇന്ന മിനഞ്ഞാന്നൊക്കെ ഞങ്ങക്ക് ഇവിടെ നോമ്പായിരുന്നുപ്പൊ കാരണം നെലമിഞ്ഞാനൊക്കെ സ്പെഷ്യൽ ഉണ്ടായിരുന്നു. അപ്പോ ഇന്നപ്പോ ഒന്നുല്ല. ത്യച്ചൊന്നും ഉണ്ടാക്കിട്ടില്ല.
ആ് ആ ആ് നോമ്പിന്റെ അത് ഇത് കഴിഞ്ഞു. ലെല്ലേ അപ്പൊ നോമ്പായിട്ട് പോയതാണോ വീട്ടക്ക്?
അല്ല അപ്പ അവ്ഇല്ലല്ലോ അപ്പൊ ഞാ ഇങ്ങോട്ട് പോന്നതാ. അവധിയല്ലേ ആക്ലാസ് തുടങ്ങുമ്പോ ഇനി കുറച്ച് സ് ഇവിടെന്ന് നിക്കാ വിചാരിച്ചിട്ടേ ഇങ്ങനെ പോന്നതാ.
ആഹ് ആ ആ അപ്പൊ ഇനി വീട്ടില് അവിടെ അടച്ചിട്ടിട്ട് പോര
ആഹ അവിടെ അടച്ചിട്ടിട്ട്ന് പോന്നു. ആ കൊർച്ചിസം നിക്കുംകൊർച്ചീസം അവിടെയും അവിടെയും ഇവിടെക്കയി ഞങ്ങൾ ഒറ്റകഴക്കാരണം അവിടെ ഇവിടെക്കെ ആയി്ട്ട്ഇങ്ങനെ നിൽക്കും.
രണ്ട അടത്തയിട്ട് പക്ഷെങ്ങനെടച്ചിട്ട് പോകന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പോകുമ്പോ പണിയല്ലെ സ്ഥിരയിട്ട് നിക്കുമ്പോപ്രശ്നേല്ലേയ് അതെ നമ്മൾ ഡയിലിങ്ങനെ ചെയ്തോ രിക്കുമ്പോ അതേഅത്ര വാദി ആ അതെ അതെ മറ്റേത് അടച്ചിട്ട് പോന്നഞ്ഞാ പിന്നെ മൊത്തായിട്ട് ഒന്നന്നേ തുടങ്ങണ്ടേരില്ലേ.
അതെ എന്നാലും ഒറ്റക്ക് അവിടെ നിക്കണ്ട വിചാരിച്ചിട്ട് ഇങ്ങ് പോരും.
അതെ കൊറെയൊക്കെ നിക്കുമ്പോ ആകൊരു ഒറ്റക്കായ പോലൊരു തോന്നയ് ഇവര് പിള്ളേർ മോള് പോയിക്കഴിഞ്ഞാ പിന്നെ ഒറ്റക്ക ആയല്ലല്ലേ ആരു ഇല്ലല്ലോ? അതെ അതെ ഫോണിലാണങ്കിൽ ടിവിയിലാണങ്കിലും ഇപ്പോ എത്ര നേരം വെച്ചി
ആഹ അതെ അത് കൊറ കഴിഞ്ഞ മടുക്കൂ കൊറേ നേരം രിക്ക്ന്നാ സമയം പോവാതെ കുറേ നേരൊക്കെ അങ്ങനെ ഇരിക്കും.
ഉം അതൊക്കെയാണ് ഏറ്റയ്ക്ക ആരോലും കൂടെ ഉണ്ടച്ച പിന്നെ പ്രശ്നല്ല.
ആ അടുത്തൊക്കെ വീടുണ്ട്. അടുത്ത അനിയന്റെ വീട് ണ്ട് പിന്നെ അയൽവാസികളുണ്ട് കൊഴപ്പൊന്നുംല്ല.
ആഹ ആ അവരപ്പൊ വരില്ലെ
ആ വീട്ടിക്കൊക്കെ വരും. എല്ലാർക്കും വീട്ടത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒഴിവേണ്ടേ കുട്ടികൾ വരാന എല്ലർക്കും തിരക്കന്നല്ലോ ഇപ്പൊ
അവർക്കൊക്കെ ചെറിയ കുട്ട
ആഹ ചെറിയ കുട്ടികളും എല്ലാർക്കും വല്യകുട്ടികളയിക്കണ്. ചെറിയ കുട്ടിയുള്ള ഒരാൾക്ക് മാത്രേ ഉള്ളൂ. ബാക്കി എല്ലാർക്കും വല്യ കുട്ടികളായിക്കണ്.
റ്റൊക്കാണെങ്കിൽ പണി എടുത്താലും തീരില്ല്യെ എത്ര ഒതുക്കിയാലും ആ കയ്യില വല്ല്യാൾക്കാരാവുമ്പോ പിന്നെ അവര് അവര്ടെതായ കാ
ആഹ് ആ കുട്ട്യോളൊന്ന് വെൽതായ പിന്നെ അവരെ കാര്യൊക്കെ അവര് നോക്കും. ഹ ഹ ആഹ് ഹ വര്ല്ല
എല്ലെങ്കി പിന്നെ അട്ത്ത്ന്നൊക്കെ ആരെലും വന്ന് സംസാരി
ആഹ് ആദ്യൊക്കെ ഇണ്ടാ ആദ്യക്കെ എല്ലാരും അങ്ങടും ഇങ്ങടും സം സാരിക്കാനൊക്കെണ്ടെ പ്പീ ഫോണിലെല്ലാരും ഫോണിലെല്ലേഹ ഹ ആഹ് എല്ലാരും പിന്നെ എല്ലാ പണിയും കഴിഞ്ഞൊഴി പിന്നെ ഫോണിലായി പിന്നെ അപ്പറ്ത്തുപ്പർ തന്നെ ഒന്ന് കാണെങ്കിലും വിളിക്കണെങ്കിൽ ഫോൺ ചെയ്ത് ചോദിക്കണോ? ആ അവസ്‌തെണ് ഇപ്പൊ ആഹ് എന്താ ഏതാണ് ഫോൺ വിളിച്ചന്വേഷിക്കണ്ട അവസ്തേണ്.
അതെ അതെ ഇപ്പല്ലെല് പിള്ളേരാണെങ്കിലും അങ്ങൻത്തന്നെ കുട്ട്യാളാണെങ്കിലും വന്ന് കഴിഞ്ഞാ അപ്പ
അപ്പൊ അവർക്ക് ഫോൺ വേണ്ടെ കുളിക്കും കൂടി ഇല്ല അത് അയിന്റെ മുന്നേ തന്നെ ഫോണില്
ആഹ് അതെന്നെണ് ആദ്യൊക്കെ പറഞ്ഞേയ്ക്ച്ച നമ്മളൊക്കെ സ്കൂൾട്ട് വന്ന് കഴിഞ്ഞാൽ എന്തേലും കഴിച്ചു പോയി വീട്ടിന്ന് പോയി ഇപ്പൊ പിള്ളേരൊക്കെ വീട്ട്ലെന്നെ ണ്ട് പക്ഷെ കയ്ൽ ഫോണാണ് കളിക്കും വേണ്ട ഒന്നും വേണ്ട
അഹ് ഒരു ശല്യോം ബുദ്ധിമുട്ടുല്ലല്ലോ അവരാ പോണിട്ട് അവിടെ ഒരു ആ അവിടെ ആള്ണ്ടന്നെന്നെ അറിയില്ല.
തോന്നില്ലേ അതെന്യാണ് അവസ്‌ത്തെ എപ്പലാരറേ ഇവിടെ അങ്ങ തെന്നെ വീട്ടില് വന്ന് കഴിഞ്ഞാൽ ഈ ഫോണ് വേണംന്ന് പറഞ്ഞിട്ട്ള്ള അംഗാണ് പിന്നെ ഞാന് വല്ലപ്പോഴൊക്കെ ട്ടോ ഇവൽക്ക് ഫോ ക്കും തെന്നെ നമ്മളെ പണികളൊക്കെ കയ്യണ്ടെച്ചിട്ട് കൊടുത്തിട്ട് അവിടെ ഇര്ത്തി അല്ലാണ്ടെപ്പോ ഒരു ച്ട്ടേ അതാണ് ചെലപ്പോ നമ്മള് കൊടുതില്ലെലും അവര് സമ്മയ്ക്കില്ല അവർക്കിത് കണ്ട് കണ്ടങ്ങട് ശീലായിപ്പോയി. അതാണിപ്പാകെ ബുദ്ധിമുട്ട്. മറ്റേത് ആദിക്കെന്നെ അപ്പർന്നിപ്പർന്നൊ ആൾക്കാര് വരും സംസാരിക്കും ചെയ്യുംബ ആ ഉം പ്പ ഇപ്പ അതുവല്ല അവർക്കും പണി കഴിഞ്ഞയിഞ്ഞ അവരും കൊറച് നേരെല്ലേ കിട്ടണു ഒന്ന് ഫോൺ നോക്കട്ടെച്ചിട്ട്
കുട്ട്യേ കുട്ട്യേള് വന്ന ഫോൺ കിട്ടൂലേ അപ്പൊ അവര് വര്ണെക്കാളും മുന്നെ
അതെ ഹ ഹകുട്ട്യേൾ പ്പൊ കുട്ട്യേൾ പ
ഫോണ് കിട്ടില്ല ആഹ് അവര് വേഗം ഫോണിലിരിക്കും അതന്നെ എല്ലോട്ത്തും അവ ഇതൊക്കതന്നെ
ഇതൊക്കെ തെന്നെണ് ഇപ്പ ഏറെ അതൊന്നാമത് ആ കൊറോണ സമയ വന്നപ്പളെ കുട്ട്യേൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ് ആഹ് അതെ ലെ ആ ഓൺലൈൻ ക്ലാസ് ഇങ്ങട് വന്നേലാണ് കുട്ട്യേളെ കയ്യിൽ മൊത്തം ഫോണ് വേണംന്നുള്ളൊരു നിർബന്തോവായി ആഹ് അതില് പിന്നെ പിന്നെ അവര് വിളിക്ക്ണെ സമയത്ത് കുട്ട്യോൾക്കും തന്നെ ഫോൺ ഉപയോഗം കൂടി മറ്റേത് വല്ലപ്പോഴൊക്കെങ്ങനെ ഇണ്ടായിരുന്നുള്ളു പ്പവരന്നെ ഫോണില് ഒരുമിച്ചിര്ന്ന്ട്ട് ഗെയിം കളിക്ക്യ ഫോണിലെന്നെ പബ്ജിയോർ അങ്ങനെക്കെ ഓരോന്ന് ഗെയിമ് ണ്ടല്ലോ അതൊക്കെ ഓരോന്ന് കളിക്ക്യ പിടിക്ക്യ അതെ അപ്പൊ അവരും അയിലങ്ങട് സെറ്റാവാണേ... ആഹ് അതെന്നെ ആഹ് അതിലന്നെ ഇടാല്ലോ പ്പൊ പുറമള്ളെ അവരെ ഫ്രണ്ട്സാളെന്നെ ആഡ് ചെയ്ത് ട്ട് ഗെയിം കളിക്ക്യ ആഹ് ആ ഒരു ആഹ് അതന്നെ അയ്ലിങ്ങനെ കൊട്ക്കി കൊടിക്കിന്നൊക്കെ പറേണെ കേക്കാം ഇവിടെ പിന്നെ ഗെയിം കളിക്കാറായിട്ടൊന്നുല്ലാത്തോണ്ട് പിന്നെ ഫോണിൽ കാർട്ടൂണോ അല്ലെങ്കിൽ പിന്നെ പാട്ട് വെച്ചിട്ട് ഡാൻസ് കളി ക്ക്യ ആ ഇതൊക്കെണ് ഇവിടത്തെ അംഗം അതെെ അങ്ങനൊക്കെ ആുമ്പോ അടെ അങ്ങനെ ആയതോണ്ട് പോകും
ഉ ഉ രാത്രികൾക്ക് ഇനി വേറെ ഫുഡൊക്കെ ഇണ്ടാക്കുവോ അതോ ഉച്ചക്ക തന്നെ
ഇല്ല ഉച്ചക്ക തന്നെ മതി
ചോറും കറയുന്നല്ലേ ചപ്പാത്തിയുടെ പരിപാടിൊന്നും ഇല്ല അല്ലേ
ഇല്ലല്ല ആള്ക്ക് ചെിലപ്പോ എന്തെങ്കിലും ദോശ അങ്ങനെ എന്തേലുംൊക്കെ ഉണ്ടാക്കി വേണം പറയുമ്പോ അങ്ങെ ഉണ്ടും അല്ലെങ്ക വല ചോെണ്ണെ വിച്ച അങ്ങെ ചോെണ്ണ കഴിക്കും കുഴപ്പൊന്നുംല്ല പിന്നെപ്പോൊ ഗ്യാസൊക്കെ കിട്ട കിാനും ബുദ്ധിമുട്ടല്ലേ അപ്പൊ അതുകൊണ്ട് ഒരുമിച്ചിട്ടണ്ട് വെക്ക ചെയ്യേ രണ്ടു നേരം വെക്കുമ്പോന്ന ഗ്യാ ബുദ്ധിമുട്ട് കിട്ടാനുംല്ല ബുക്ക് ചെയ്താൽ തന്നെ ഒരു മാസം കഴിയണം കിട്ടണമെങ്കി അത് ബുക്ക് ചെയ്തിട്ട് പിന്നെ ഒരു ആഴ്ച രണ്ടാഴ്ച കഴിയണം
ആ അതൊക്കെ ബുദ്ധിമുട്ടന്നെ വിറക്ക്ത്തിക്കൂലേ
ഇല്ല അടുപ്പില്ലേയ് അടുപ്പ് പുക പുകലിന് കംപ്ലയിന് ആയ കാരണം മടുപ്പ് ഇതാക്കയിട്ടില്ല കത്തിക്കാറില്ല ആ അപ്പൊ ആഹ ആ അതെ അതെ ഒക്കെ ഗ്യാസ് മേലാണ് പിന്നെ മറ്റേ കറണ്ടടുപ്പുണ്ട്
ഉം ആഹ് ആഹ്
കറന്റ് ബില്ല് കുറച്ച് കൂടുതൽ കൂടും ചെയ്യും ഇനിപ്പോ അതെ റെഡി ആക്കണം പറഞ്ഞട്ട് ഇരിക്കുന്നുണ്ട്
കൊറെ ചോറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകും റൈസ് കുക്കറിലാവലേ ചോറൊക്കണ്
ആഹ് അതെതെ റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെക്ക ചെയ്യാം
ആഹ് ആ
അടുപ്പഞ്ഞ് റെഡിയ ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അന്നപ്പോ ഇത്രങ്ങയാ എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ലല്ലോ ആ ഉണ്ടായിരുന്നില്ലേ
ഇപ്പൊ ഒരുവിധം ആൾക്കാരൊക്കെ ആ വിറക് എത്തിക്കലുടെങ്കിൽ എനിക്ക്
ആഹ് തുടങ്ങി തുടങ്ങി അതെ അതെ ഇപ്പ എല്ലാരും ഉണ്ടാക്കി തുടങ്ങി പിന്ന ഞങ്ങൾക്ക് വിറകും ബുദ്ധിമുട്ടണ വിറകും കിാൻ ബുദ്ധിമു്
ആ വിറക് ആ് വിറക് പൈസ എടുത്ത് മേടിക്കുമ്പോ നമുക്ക് അത് നഷ്ടം തന്നെ വിറക് വീട്ടിൽ കിട്ട ണെങ്ക പിന്നെ വലിയ വിഷയംരും
ആഹ കൊഴപ്പംണ്ടായിന്നില്ല അപ്പൊ വിറക് പേടിക്കയാണെങ്കിൽ നമ്മള് പൈസ കൊടുക്കണം അപ്പൊ പിത് വണ്ട കൂലി ഒക്കെ കണക്ക ആ് ഒരു ഗ്യാസ് എടുത്ത കഴിഞ്ഞഞ് പിന്നേും കുഴപ്പമില്ല തോന്നും നമ്മളൊന്ന് ക ശ്രദ്ധിച്ചാല ഒന്ന് അങ്ങോട്ട് പൊക്കോളും വിചാരിക്കും അപ്പൊ അതുകൊണ്ടൊക്കെ പിന്നെ ഒരു നേരക്കി എല്ലാ കാര്യങ്ങളും ചായ അങ്ങനെയൊക്കെ എന്തിലാണെങ്കില് ഇച്ചക്ക് മറ്റൊക്കെ ല്ലണ്ട് വെച്ച് കഴിഞ്ഞാല് ആഹ ആ അപ്പൊ പിന്നെ അങ്ങനെ അതങ്ങോട്ട് കുട്ടട്ടോ അങ്ങനെയൊക്കൊയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പോണം പിന്നെ എന്തൊക്കെയാ
വേറെ നല്ല വിശേഷം തന്നെ
ഉം ഉം ഇന്ന ആയിക്കോട്ടെന്ന ഞാൻ വിളി ണ്ട ആ ആഹ് ശരി ശരി ആ ഉം ഉം ഉം